കേൾക്ന്ന്ണ്ടാ
ആഹ കേൾക്കുന്നുണ്ട്
ആഹ ഹാ നല്ലത് നല്ല വിശേഷാണ് എന്തക് ക്കെ അവ്ട്ത്തെ വിശേഷം
നല്ല വിശേഷം രാവിലെ നല്ല മഴനി ഇപ്പ മഴപ്പുന്നുല്ല ഇപ്പ വെയിലായി
ആഹാ ഹാണോ?
രാവിലെ ഒരു പണിം കഴിഞ്ഞിട്ടില്ല. രാവിൽത്തെ പണിയൊക്കെ ഉച്ചന്റെ ശേഷം അങ്ങനെട്ത്തു.
ഹ ഹാ
അലക്കാണ്ടഅയ്നി പൊർത്ക്ക് റങ്ങാൻ കഴിണ് യായിട്ട്
അഹാ ആഹ അത് ശെരിയാ ബടി അങ്ങനെ തന്നെയാണ് ആഹ് ഇവിടെ നല്ല മഴാണ് ഇപ്പോ ഇപ്പോക്ക് നല്ല ഇരുണ്ട് മൂടി നിക്ക്ണ്ട് ഇന്നലെ നല്ല വെയിലേര്ന്നു ന്നുട്ടോ
ഇന്നു നല്ല വെയിലും രാത്രിയൊക്കെ നല്ല ചൂടെയ്ന്നല്ലോ
ആഹാ
വീട്ടിലെന്തൊക്കെണ് ന്ന് ചായക്കൊക്കെ സ്നാക്ക്ക്കെ എന്തെങ്കിലുണ്ടാക്കി
അഹ് ഇല്ല ഇന്നൊന്നും പ്രത്യേകിച്ച് ഇണ്ടാക്കിട്ടില്ല. ഇന്ന് മോനും ഭർത്താവൊക്കെ കല്ല്യ ആ ശരിയാണ് പിന്നെ ഒ ഇന്ന് മോനും ഭർത്താവൊക്കെ കല്യാണത്തിനാണ് അപ്പൊ പിന്നെ പിന്നെ ഞാന്ൻക്കായിട്ട് പിന്നൊന്നും പ്രത്യേകിച്ചൊന്നുണ്ടാക്കിയില്ല
ണ്ടാക്കിട്
ഇല്ല ല്ല അല്ല ആഹ ഒരു മോനും ഒരു മോളും ട്ടുള്ളൂ ചെറിയ കുട്ടിയാണ്. ഹേ ഇല്ലല്ല മോന് അ് ഏഹ് ഇപ്പൊ എട്ട് വയസ്സ് ത് രണ്ടാം ക്ലാസ്സിലാ പഠിക്ക്ണത്.
അതെ,
വിടെ മോളാണ്. ഓക് എട്ട് മാസം എട്ട് മാസം ഹും ചെറിയ കുട്ടിയാണ് ഹഹാ അതെ അതെ മോന് എട്ട് വയസ്സ് എട്ട് മാസം ആഹ പ്പൊ ഉറങ്ങാ ഇന്ന് ഓക്ക് ഇന്ന് ഞായറാഴ്ച കല്യാണത്തിന് പോയോണ്ടേ ആഹ ഒര്ത് സങ്കടത്തിൽ ക്കെടക്കായിരുന്നു നോ ലോളിച്ച് ഓ ഹ് ബു ബൂ അറഞ്ഞഞ് നോ ലോളി ച്കെടക്കാരുന്നു ഹലോഓ ഹലോ, കേൾക്കുന്നില്ലേ?
ആഹ, അതെ,
ആ അപോന്ന്പ്പോ അഹ
ഉച്ചക്ക്ന്ന് സാധാരണ ചോറന്നേണ് ചോറും കറിയും ഒക്കെ ആയിട്ട് പ്രത്യേകിച്ച് ആരുല്ല ല്ലപ്പൊ പിന്നെ പ്രത്യേകിച്ചൊന്നുണ്ടാക്കിട്ടില്ല ഇല്ല ഇല്ല ഇല്ല ഹ ഉമ്മല്ല ഉം ആ അല്ല ഉമ്മല്ല ഉമ്മ അംഗണവാടീല് ടീച്ചറാണ് അപ്പൊ ന്ന്
അതെ
ആ പിന്നെ ഉപ്പി ഞാനുണ്ട് പിന്നെ നാത്തൂനും ആ ന്നാ ആ ണ്ട് ണ്ട് ഹസ്ബൻ്റ് ഓട്ടോ ഓട്ടോറിക്ഷ ഡ്രൈവർ ആണ് നാട്ടില് തന്നെണ് ആ അതെ ലെ
അവര് അവരെ ജോലിക്ക് പോവും നമ്മള് പിന്നെ വീട്ടില് വെർതങ്ങനിരിക്കല്ലേ നമ്മളെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ണ്ടെങ്കിൽ പിന്നെ നാ ഇത് ഒയ്വ്ൾ സ്കു നിക്കഞ്ചാളാ
അഞ്ചാണ് അതെ ലേ
ഉമ്മ വെല്ല്യെ മോള് ആ വെല്ല്യെ രണ്ടാളുകളെ കല്ല്യാണം കഴിഞ്ഞിട്ട്ണ്ട്
ആണോ ആ അവര്ക്കൊക്കെ കു
ആ ഒരു വർഷായിറ്റൊള്ളൂ രണ്ടാള കല്ല്യാണം കഴിഞ്ഞിട്ടു ഒരു വർഷായ് റ്റൊള്ളു ഒരുപാടൊന്നു ആയിട്ടില്ല ഒരുമിച്ചല്ല ഒരു വർഷത്തില് രൺ ഒരാൾ ഒരു മാസം അത് കഴിഞ്ഞ് നാല് മാസം കഴിഞ്ഞിട്ടാണ് മറ്റാള ഉണ്ടായത് അത് പിന്നെ എന്താ പറയാ മോള് എന്താണ് ഹസ്ബൻ നിക്കാഹൊക്കെ കഴിഞ്ഞാണ്ട് ഹസ്ബന്റ് ഗൾഫ് പോയിന് മരുമോന് ഗൾഫ് പോയി പിന്നെ ഓല് വന്നത് രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടാണ് അങ്ങനെ പിന്നെ ഓലെ കല്ല്യാണം രൺ കഴിഞ്ഞാണ് അപ്പതും ഒറ്റ മോളോ ഈ വെല്യെ മോളും രണ്ടാമത്തെ മോനു അയ്റ്റ് വെല്യെ മാറ്റല്ല രണ്ടു വയസ്സി മാറ്റൊള്ളു അപ്പൊ പിന്നെ രണ്ടാമത്തെ മോളെ കല്ല്യാണങ്ങനെ ഓരോരുത്തര്ങ്ങനെ ചോയ്ച്ചു വന്നപ്പോ പിന്നെ ഞങ്ങള് എർ വിട്ണില്ല അവര്
അത് ശരിയ വെല്യെ ഇപ്പം കുട്ടിയേളെയ് ആ അത് നന്നായി ണ്ട് എല്ലെ ഇപ്പ പെൺകുട്ടിയേളെ
ആ നിക്കാഹക്കിയാട് കല്യാണാവാതെ വടെ വടെ നി ക്കാഹൊള്ളെയ്‌നി അവ് അ ഓരവ്‌ടെ പരിപാടിം കാര്യങ്ങളൊക്കായിട്ട് പിന്നെ അത് പിന്നെ അത് കല്ല്യ തലേന്നാണ് കൽ ല്ല്യാണാക്കീട്ടങ്ങനണ്ട് വെച്ച് പറയ്ണ ന്നാളെ കല്ല്യാണാണ്ന്ന് അങ്ങനെ എല്ലാരോടും വിളിച്ച് പറഞ്ഞ് എല്ലാരിം ഒരാഴ്ച്ചോണ്ട് ണ്ടായൊരു കല്ല്യാണെയ്‌നി
ആ അതേലേ അവര് കൂട്ടിക്കൊണ്ടോയിലേ
ആഹ് കൂട്ടി കൊണ്ടോയി പി ഞ്ഞി പ്പോ കല്ലാണൊന്നും വാണ്ടലൊ അവ്ടെ അല്ല ബൽ ബൽ അവ്ടെ എയ്നി പരിപാടി കല്ല്യാണം പരിപാടിം കാര്യങ്ങളൊക്കവ്ടെയ്നി
ആ അതിപ്പങ്ങനെണെയ് പ്പ ഞമ്മള് നിക്കാഹാക്കി നടത്തിയാണ്ട് പിന്നെ കൂട്ടിക്കൊണ്ടോവല് ങ്കൂടിയണ്ട് നടത്ത് ആണ് പിന്നെ
അതാണെയ് പ്പങ്ങനെണ് പ്പ ഞങ്ങളെ വടെ അട്ത്ത് വടെ ന്റെ മോളെ മൂ കസ്സിൻ്റെ മകള് പ്പൊ അങ്ങനെ കല്ല്യാണം കയ്ഞ്ഞത് ഇതുപോലെ നിക്കാഹാണ് ന്നൊക്കെ പർഞ്ഞു കല്യാണ ഭയങ്കര മഴേനി പെട്ടെന്ന് പെരുംമ കാറ്റും മയെക്കടിച്ച് ഏതായാലും അന്ന് നി അ കയ്ഞ്ഞ് പിന്നെ ഓര് പർഞ്ഞ് ഞ്ഞ് പ്പൊ എന്തിനാ പ്പ കല്ല്യാണന്ന് ഓൽ ഓലവ്ടെ നിലനിർക്ക്ണ് ഞ്ഞി പ്പൊ കല്യാണത്തിന്റെ ആവശ്യ ല്ലെല്ലോ പ്പൊ കല്ല്യാണല്ല അതങ്ങനെ നിക്കാഹെഴിഞ്ഞങ്ങനെ പക്ഷെ അതാണ് പണ്ടൊന്നു അധികാരു കൊടുക്കുന്നില്ലല്ലോ
ഇല്ലല്ലെ പിന്നെ പ്പൊ വെറുതെ ഒരു ചെലവിനായിട്ട് പിന്നെ വെ ആ വേറൊരു കല്ല്യാണം കൊടും ണ്ടാക്കണ്ട ആവശ്യല്ലല്ലോ നമ്മളിപ്പൊ ഒരു പരുവാടി ആക്കി അത് കഴിക്കുമ്പോ പിന്നെ ആ ലെ ആ അത് ശരിയാണ്
അതിന്റെ ആഡംബരം ണ്ടെങ്കി ഞമ്മക്കത് പാവങ്ങൾക്ക് കൊടുക്കല്ണ് ന്തെങ്കിലൊക്കെ നമ്മളട്ത്ത് ണ്ടെങ്കിലൊക്കെ എല്ല നമ്മക്കൊക്കെ ഇല്ലാത്ത കേടല്ലെ ഒള്ളൂ
അതെ
ഓട്ടോറിക്ഷ ഡ്രൈവർമാരൊക്കെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം നിങ്ങക്കറിയാ ല്ലേ ഇപ്പത്തെ കാ ഇപ്പത്തൊരവസ്ഥേല്
അതെ ഞമ്മളെ അങ്ങനെ ചിന്തിക്കൊള്ളൂ ഇള്ളോരങ്ങനെ ചിന്തിക്കൂലേ ആ ഇള്ളോല് ചിന്തി ക്കാ ഓര്ക്കാഡംബരം മാണം ആർഭാടം മാണംന്ന് മാത്രേ ചിന്തിക്കൊള്ളൂ എല്ലാരും
ആ അതെ ചിന്തിക്കൊള്ളൂ ഓൽക്ക് പേരെടുക്കണം അതാണ് ഓരോ ഒര് ഓ എല്ലാരെങ്ങാട്ടും മേലെ ഓര്ക്ക് പേരെട്ത്ത് കാണിക്കണം പക്ഷെ ഫുള്ള് കടായിരിക്കും
അതെ
അവിട്ന്ന് ഇവിട്ന്നൊക്കെ വാങ്ങും പക്ഷെ ഞങ്ങളി പാവപ്പെട്ടോര് നമ്മക്ക് കടം വാങ്ങിയാലെ അത് കൊടുക്കണല്ലോ എന്നുള്ളൊരു പേടി ഇണ്ടായോണ്ട് നമ്മളത് ചെയ്യൂല അതാണ് എന്നാ തന്നെ നമക്ക് ചെറീയെ കടണ്ടായ തന്നെ ഭയങ്കര പേടിയാണല്ലോ എന്താ റബ്ബെ എന്താപ്പത് കാണിക്കാന്നൊക്കെ ഓൽക്കാന്ന് കടം എത്ര ഇണ്ടായാലും ഓൽക്കെന്താ ഒരു പേടില്ല ഓല് അടുത്ത കടം വേ വേറാളോട് വാങ്ങ അടാത്ത കടം വേറാളോട് വാങ്ങ അപ്പൊ ഈ കടം അങ്ങോട്ട് വീട്ടി കൊട്ക്ക ഇങ്ങോട്ട് വീട്ടി കൊടുക്കായിട്ടങ്ങ നെങ്ങനെ പോകും അവസാനം ഒന്നായിട്ട് വരുമ്പളാണ് പിന്നെ
പിന്ന ഒന്നായി അതെ ഒന്നായിട്ട് തലയിലാവും അങ്ങനെ വരുന്നതാണ്
അതാണ് ആഡംബരംള്ളോല് അങ്ങനായിരിക്കും
അതെ അതാണ്
ഓൽക്ക് നല്ല ആഡംബരാണ് ഓൽക്ക് ഭയങ്കര ഫുഡും കാര്യങ്ങളും ആഡംബരത്തില് എല്ലാ കാര്യങ്ങളും അടിച്ച്പൊളിച്ച് അവസാനം ഓര് ഏഹ് എന്നെ നോക്കു മ്പളേക്കാരം ആ ഇങ്ങനൊക്കെ പെരൊക്കെ വിക്കും അല്ലെങ്കി എന്തെങ്കിലൊക്കാ ആവ്വാ അങ്ങനൊക്കാവുമ്പള അത് അന്ത മേപ്പെട്ട് നോക്ക നമ്മളല്ലേ ഇതാവുമ്പോ നമ്മള് ആ കിട്ടണതിനനുസരിച്ച് നമ്മള് ചെലവഴിച്ച് ഓരോ കാര്യം ചെയ്യയാണെങ്കി നമ്ക്ക് അതില്ലല്ലോ
ഇല്ല ഇല്ല അതാണ് ഞമ്മള് കിട്ടുന്ന ആ വരുമാനം ഒരു കൂട്ടി വെച്ച് അങ്ങനെ ജീവി ക്ക്ണ ആൾകാരാവുമ്പളെ
ആഹ് നാട്ടില് കൊറെ വരുമാനം കിട്ടി വല്യ ആളായിട്ട് കാര്യല്ല നമ്മെളെ കയ്യിലുണ്ടോന്നും കൂ ടി നോക്കണം ഏതൊരു കാര്യത്തിനായിട്ടുണ്ടെങ്കിലും
അ അത് ശെരിയാ ഞാനും പിന്നെ അതാ ഞാൻ പറയാ ഞാന് പൊതുവേ ആകെ പെരുന്നാക്ക് രണ്ട് പെരുന്നാ ക്കോരോ ഡ്രെസ്ട്ക്കും അതുപോലെ രണ്ട് മാക്സിട്ക്കും ഞാൻ പറയും ഇങ്ങൾക്ക് വേറെരു ഭാ വേറാര ങ്കിലൊക്കെ ആയിരുന്നെങ്കില് ഇങ്ങള് എന്താ ചെയ്യാ
ഞാൻ പറിണ പോലന്നെ ഇങ്ങളും പറിണെ ല്ലെ ഞാന് അങ്ങനെന്നാ പറയും ഞാൻ അധികം ബുദ്ധിമുട്ടിക്കലില്ല
അതുപോലെ എങ്ങനെങ്കിലൊക്കായിട്ട് ഇല്ലതില് ഇങ്ങനൊക്കെ പിട്ച്ച് പിട്
ഓരോര്ത്തര് അൾമറീല് അട്ടിക്കട്ടിക്കട്ടിക്കട്ടിക്ക് മേക്സിക്കങ്ങനെ വെച്ചിട്ടുണ്ടാവും ഫു ള്ള് കടെക്കാരം ഓലെ തലേല് ഈ പറഞ്ഞ നമ്മക്ക് കടും കാര്യങ്ങളൊന്നും ഇണ്ടാവൂല
അത് ശരിയാ മൂപ്പരുണ്ടല്ലോ ആൾമാറ തൊറന്നോക്കാണ്ട് പറയാ അല്ല അൻക്ക് ഡ്രസ്സൊന്നുല്ലണ്ണീ ജപ്പം ഞാ പർഞ്ഞ് എനക്ക്ല്ല ഡ്രസ്സ് ഇതൊക്കെ തന്നെ ഞങ്ങള് കണ്ടില്ലെ നാല് നാല് കൂട്ടം നാല് ആകെ
ച്ചോ
ആ ആ ആകെ നാല് കൂട്ടം നാ ല് കൂട്ടം നാല് കൂട്ടം ഡ്രസ്സാള്ളത് അ കഴിഞ്ഞൊര പെര്ന്നാൾ ചെറിയെര്ന്നാക്കും വല്യര്ന്നാക്കും ഐന്റൊമു മുമ്പത്തെ പെരുന്നാക്കുട്ത്തെ
ഇൻക്ക് പെര്ന്നാക്കായിട്ട് അങ്ങനെ ഇട്ക്കലൊന്നുല്ല മേക്സി എന്തെങ്കിലുട്ക്കുള്ളൂ ത് അല്ലാ കല്യാണൊ എന്തെങ്കിലൊക്കെ ഇണ്ടാവാണെങ്കില് അപ്പങ്ങനെന്തങ്കിലൊക്കെ ഇട്ക്കാന്നല്ലാതെ
ഏ അ ഞങ്ങൾക്ക് പിന്നെ അങ്ങനെ അടുത്ത കല്യാണങ്ങളൊന്നും ഇല്ലാത്തോണ്ട് ആ ഏ ഏ ഞ എനിക്ക് പെരുന്നാക്കെ എട്ക്കൊള്ളൂ, ആ പെരുന്നാളത്തെതോണ്ട്
പിന്നെ കല്യാണം അങ്ങനെ എന്തെങ്കിലൊക്കെണ്ടങ്കില് ഇട്ക്കും, അപ്പട്ക്കും.
ആ ആ ആഹ്.
കല്യാണേനി, ഇന്റെ മക്കളെ രണ്ടാളെ കല്യാണം, മൂത്തച്ഛന്മാരെ മൂന്നാളെ കല്യാണം പിന്നെ നാത്തൂന്റോട്ത്തെ കല്യാണം, ഒക്കെ ഒരു ഒര് വർ കഴിഞ്ഞ രണ്ട് ത്തി ഇരുപത്തിയഞ്ചില് ഓരോ മാസം രണ്ടു മാസത്തൊക്കെ ഓരോ ഓരോ പോലത്തെ കുട്ടിയാളാവുമ്പളെ
ആഹ്
അങ്ങനെയ അപ്പൊ അന്ന് ഫുള്ള് ഡ്രസ്സെനു, ഓരോ കല്യാണത്തിനും വേണ്ടി ഇട്ത്തത് പറ്റൂലല്ലോ, പക്ഷെ അമ്മക്ക് പറ്റൂ മ അഅ് മാണ്ടാ, ഇത് മാണ്ടാന്നൊക്കെ പർഞ്ഞ്ട് ഓല് പറയാ, അപ്പൊ ഓല്ട്ത്തെരും ഓരോന്ന്
ആഹ്, ഞാൻ പറയും ഞങ്ങക്ക് ഈ അതിന് അടുത്ത കല്യാണങ്ങളൊന്നുംല്ല, ഒക്കെ വിട്ടു വിട്ടുള്ളേ ബന്ധുക്കള കല്യാണൊക്കെ ആകുമ്പഴേ, നമ്മളെ സ്വന്തായ്ട്ട്ള്ള കല്യാണത്തിനൊക്കെല്ലേ നമ്മള് പുതിയ ഡ്രസ്സൊക്കെ വാങ്ങൊള്ളൂ. അല്ലാതെ പൊറമെ ആകുമ്പ, അതാണ് ഞങ്ങക്ക് കല്യാണൊന്നുംല്ല രണ്ട് കൊല്ലായിട്ട് ഇവിടെ ആര്
ഇപ്പത്തെ മക്കൾക്കൊന്നും നമ്മളെ മാതിരിക്കല്ല. ഇപ്പത്തെ മക്കൾക്കൊന്നും ഒരു ഡ്രസ്സ് ഒരു കല്യാണത്തിന് ഇട്ടാല്, മറ്റൊരു ഡ്ര ആ ഡ്രസ്സ്, അത് ഓര് കണ്ടതാണ് അത് ഞ്ഞ് ഇടാൻ പറ്റൂല അതൊക്കേണ് ഇപ്പത്തെ മക്കള് ഏത് ഇല്ലാത്ത മക്കളു അങ്ങൻതന്നേണ്. എങ്ങനെയെങ്കിലൊക്കെ ആരോടെങ്കിലൊക്കെ വാങ്ങീട്ട് ഓല്ടും.
ആഹ് ഒര് ഒരിട്ട ഒര് തവണ ഇട്ടാ അത്പിന്നെ ഇടാൻ മടിയാണ്. അതുപോലെ തന്നെ ഞമ്മളൊക്കെ അലക്കി
ഫോട്ടത്തില് കണ്ട്ണ്, അത് സ്റ്റാറ്റസ് വെച്ച്ണ്, അത് അങ്ങനെ വെച്ച്ണ്ന്നൊക്കെ പറഞ്ഞ്ട്ട് ഓല്ടൂല. പക്ഷെ ബുദ്ധിമുട്ട്ണത് ആരാ ഈ രക്ഷിതാക്കളാണ്.
രക്ഷിതാക്കളാണ്. അത് ഇപ്പഴത്തെ കുട്ടികളന്നെ രക്ഷിതാക്ക നമ്മള് അഅ് നമ്മള് കാരണം മറ്റുള്ളവര് ബുദ്ധിമുട്ടോ, ആഹ് നമ്മളിപ്പോ അത്ര വാങ്ങിയാ എങ്ങനേണ് അതൊക്കെ ഞമ്മള് ചിന്തിക്ക. പക്ഷെ ഇവര് എന്താന്ന് വെച്ചാല്, ഇവരെ അപ്പത്തെ ത്തെ കാര്യണ് നടക്കണം. അപ്പൊ അപ്പള്ളൊര് എ മെന്റ് മാത്രേ ഉള്ളൂ.
അതാണ് ഒര്ത്. ഇൻക്ക് കൊർച്ച് ഫോട്ടോ എടുക്കണം, അത് ഇട്ത്തിട്ടൊരു ഫോട്ടട്ക്കണം അത് മറ്റേ അതിലിടണം, ഇതിലിടണം. ഇട അക്കെ അപ്പൊ എല്ലാരും കണ്ട് അതാണ് ഓരെ ഓരെ നിഗമനതൊക്കെ
ആഹ് ഇപ്പൊ ഇൻസ്റ്റഗ്രാമും, വാട്സപ്പും സ്റ്റാറ്റസും ഒക്കെ അല്ലേ ഉള്ളൂ സ്റ്റോറിടാ
അതാണെയ് പ്രശ്നം. ഈ കുട്ട്യാള് പഠിക്കാൻ തന്നെ ബേക്ക്ക്കാണല്ലോ ഈയൊര് ഞാൻ വീണ്ടും പിന്നെ വിളിക്കാട്ടോ
ആഹ് ആയിക്കോട്ടെ ശരി ശരി.